ഉം തെരക്കാണോ.
അല്ല അല്ല ഇപ്പൊ തെരക്ക് കൊറവാ.
എന്നാ എടുക്കുവാ.
ഉണ്ട് ഏഹ് എന്തൊക്ക്‌ണ്ട് വിശേഷം.
നല്ല വിശേഷം.
ഉം ഭക്ഷണൊക്കെ കഴ കഴിക്കാറായോ.
ആഹ് കഴിഞ്ഞല്ലോ.
കഴിഞ്ഞോ.
ഓഹ് ഭക്ഷണൊക്കെ കഴിച്ച് ഉം.
ഏഹ് നേരത്തെ കഴിക്കയ്ക്കും.
നേരത്തെ കഴിക്കുന്നേ അല്ല. ഇപ്പൊ ഡയറ്റ് ആയോണ്ട് ഇപ്പ നേരത്തേ കഴിക്കുവാ.
അതെയോ ഏഹ് അത് ശരി.
ഒരു ആദ്യം ഒൻപതോ പത്തക്കെ ആവുമ്പഴായിയിരുന്നു കഴിക്കുന്നത്.
ആഹ് ആഹ് ഡയറ്റ് കൊറേ ആയോ തൊടങ്ങിയിട്ട്.
എവിടന്ന് ഒത്തിരിയന്നും ആയില്ല ഒരു മാസം.
അതെയോ എന്തെങ്കിലും ഇതുണ്ടോ മാറ്റങ്ങളുണ്ടോ.
ആഹ് കൊറച്ചൊക്കെ.
ഉം
നോബ് ല് നല്ല കൊറഞായിരുന്നേ ഒമ്പതര കിലോക്കോളം. വീണ്ടും പെരുന്നാൾ കഴിഞ്ഞപ്പ അതുപോലെ തന്നെയായി വീണ്ടും എനിയിപ്പം
ഇപ്പം നമ്മക്ക് കഴൂല പണ്ടത്തെ മാതിരില്ലല്ലോ ഇ പ്പം ഇപ്പത്തെ ഭക്ഷണവും ഫുഡും ഒക്കെ വേറെ രീതിയിലാണല്ലോ.
ആഹ് അത് തന്നെയാണ് ഞാനോ ഈ രാത്രി ഒമ്പതര യക്കെ ആവുമ്പോഴായിരുന്നു കഴിക്കുന്നേ അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങനെ എക്സസൈസും ചെയ്ത് ഒരു രാ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഇപ്പം മാറ്റി ആ കൊറഞ്ഞന്ന് തോന്നുന്നു. ന്നാൾ ഭയങ്കര ക്ഷീണം മ മധുരം കഴിക്കാത്തോണ്ടേ
ആഹ് ആഹ് എക്സസ്‌ എക്സസൈസ് എന്താ ചെയ്യല് മെക്സെ മെക്സ്‌ മെക്സവൻല് പോവലുണ്ടോ മെക്സവൻ ണ്ടോ ങ്ങളെ നാട്ടില്.
ഇല്ല ഇല്ല എക്സസൈസ് നമുക്ക് അറിയാവുന്നരു ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഡയറ്റ് പ്ലാനില് അപ്പ അവര് പറഞ്ഞു തരുന്ന പോലെ ചുമ്മ ചെയ്യുന്നന്നേള്ളു. അങ്ങനെ കാര്യായിട്ടൊന്നുല്ല മടിയാ എല്ലാത്തിനും തോന്നുമ്പോക്കെ ചെയ്യും. ഉം അതാ പാട് ഞാനൊന്നും ഒറ്റ വൈട്ടില് അമ്പത് കിലോയില് കെടന്നാ.
അതേയോ ആഹ് അതാണ് ഇപ്പത്തെ ഇപ്പത്തെ ഫുഡ് നമ്മളെ എല്ലാ എല്ലാ രീതികളും അതുകൊണ്ടാണ് പണ്ടത്തെ മാതിരിയല്ലല്ലോ
ഓ അല്ല അല്ല അല്ല
ഉം ഇപ്പൊ നമ്മള് തടി തടി തന്നെ നമ്മക്ക് ചൂ ചൂലാണെങ്കിൽ ആവട്ടെ ഒര് നീളം കൊറയും പോക്കൂ ന് നമ്മള് വേറെ വാങ്ങാണ്
ആഹ് അത് സത്യമല്ലെ അലക്കുന്നുണ്ടോ നമ്മള് മേ അലക്ക് മിഷേനി അലക്ക്
അതെ വിരൽത്തുമ്പുമ്മേലാണ് ഫുള്ളും എല്ലാ ജോലിയും കിടക്കണത് ന്നാലും മമക്ക് ഒറ്റും സമയവും ഇല്ല
ആഹ് പക്ഷെ നമുക്ക് ജോലി ഉണ്ട് താനും നമ്മുടെ ജോലീന്നുള്ള അങ്ങനെയുള്ള ജോലിയല്ല നമുക്ക് ജോലി എപ്പോഴും തിരക്കാ
അതെ എപ്പഴും തിരക്കാണ് നമുക്കൊരു ഒരു പൊടി ആഹ് ആഹ് അതെ ടൈമും ഇല്ല അതാ ആഹ് പണ്ടൊക്കെ സൊ സൊറ പറഞ്ഞ് ആയൽവാസികളുമായിട്ട് സം സംസാരിച്ചിരുന്ന് സൊറ പറയാനും ടൈമുണ്ടായിനി ഇപ്പം അതിനൊന്നും നേ
ആഹ് ഇപ്പൊ അതിനും ഇല്ല ഇല്ല അതിനൊന്നുമില്ല വെല്ലപ്പൊഴും ഒന്ന് കാണും
അതെ ഉം അതെ അതെ പിന്നെ ഒരു ഒഴിവുള്ള സമയത്ത് ഒഴിവുള്ള സമയത്ത് തോണ്ടാനേ നേരമുള്ളൂ
ആഹ് ആഹ് അത് സത്യവാ ഇപ്പൊ ഒക്കെ ചുമ്മാ ഒന്ന് ഇച്ചിരിനേരം കിടക്കാന്ന് ഓർക്കുമ്പോ ഇതല്ലേ അവസ്ഥ
നമ്മള് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റായിനി ഫുൾ കറ എനിവേ രാത്രി ഒമ്പത് മണി ക്ടായിനി രാത്രി ഒൻപത് മണി ആകുമ്പോക്കണ് നമ്മള് എല്ലാം ഒരു വിധം വീട്ടിലെ ഫുൾ ലൈ റ്റും ഓഫാവും
കിടക്കും അതെ അതെ അതെ ഇപ്പം പന്ത്രണ്ടായി പിള്ളേര് പോലും ഉറങ്ങുകേല പണ്ടൊക്കെ എട്ട് മണി കഴിഞ്ഞാൽ പിള്ളേരില്ല
ഉം അതെ ഉം അങ്ങനൊരു കാലഘട്ടം ഇപ്പത്തെ കാലഘട്ടം ആഹ് ഈ ഫോൺ ഇങ്ങട്ട് വന്നതോടു കൂടി
ആഹ് അതെ അതെ അതെ പിള്ളേർക്ക് ഉറക്കം നമ്മള് പിടിച്ച് മേടിച്ചിട്ടാ പിള്ളേരൊക്കെ ഒന്ന് കിടക്കുന്ന തന്നെ
ആഹ് അതെ ഉം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് അന്നേരം ഒരു ഫോൺ കി ട്ടൂള്ളൂ അപ്പം പിന്നെ ഞമ്മള് ഞമ്മളതായി അടുത്തത് ഉം അതാണ് എന്നിട്ട് രാവിലെ എണീച്ചാലും പൊന്തൂല അങ്ങനെ അങ്ങനെ ദിവസം അങ്ങനെ കഴിഞ്ഞ് കൂടി പോണ് ഉം
ആഹ് അതെ അതെ അതെ സ്കൂളും തുറക്കാറായി മഴയും അവിടെ മഴയുണ്ടോ ഇവിടെ ഇന്ന് ഉച്ച വരയൊക്കെ ചാറിയൊക്കെ നിന്ന് പക്ഷേ ഇന്ന് തെളിഞ്ഞൊന്നും ഇല്ല പിന്നെ ഈ ഒരു സൈസ് മൂടലായിരുന്നു
ഏഹ് ഏഹ് ഇവിടിപ്പം മ നല്ല രണ്ടാമത്ത് ഏഹ് ഇതിന്റെ ഇടക്ക് ഇങ്ങനെ മയ വന്നോണ്ട് കൊറച്ചൊരു സമാധാനം ഉണ്ടായിനി ഇന്ന് ഇപ്പോ ഒരു രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല വെയിലാ ഇവിടൊക്കെ
ആഹ് ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇവിടെയൊക്കെ ഇന്നലെയൊന്നും വെയിലേ തെളിഞ്ഞിട്ടില്ല മഴ തോർന്നിട്ടില്ല ഇന്നലെ രാവിലേ തുടങ്ങിയ മഴ ഭയങ്കര മഴയെന്ന് പറഞ്ഞാ ഭയങ്കര മഴ
ഏഹ് ഇവിടൊക്കെ മൂന്ന് നാല് ദിവസായി മഴ പെയ്തിട്ട് ആദ്യ
ആണോ ആഹ് ഇവിടെ ഇന്നും മഴ ഉണ്ടായിരുന്നു ഉച്ചവരെയൊക്കെ മഴയായിരുന്നു രാവിലെയൊക്കെ മഴയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പം തെളിഞ്ഞിട്ടൊന്നുവില്ല അങ്ങനെ ചെറിയൊരു തെളിച്ചം ഉള്ളായിരുന്നു ഇനിയിപ്പോ സ്കൂളും തുടങ്ങുമ്പം മഴക്കാലവായല്ലോ
അതെ ആഹ് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ കിണറുണ്ടോ
ആ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അവിടെ കുഴൽ ഉണ്ട് അവിടെ മോട്ടർ വെച്ചിട്ടുണ്ട്. ആഹ് വെള്ളത്തിന് പാടില്ല പിന്നെ ഹൗസ് കണക്ഷൻ വെള്ളമുണ്ട് നമുക്ക്
ആഹ് ആഹ് ആഹ്
അത് കൊണ്ട് ഇപ്പ പാടില്ല അവിടെയുണ്ടോ ബുദ്ധിമുട്ടാണോ
ഇല്ലില്ല ബുദ്ധിമുട്ടില്ല നമ്മുക്ക് വെള്ളം ഉണ്ട് വെള്ളം വറ്റലില്ല കെണറില്
ആഹ് വീട്ടിൽ കിണർ ഉണ്ടായിരിക്കും
ആഹ് ആഹ് കെണറുണ്ട്
ആഹ് നമ്മക്ക് കൊഴപ്പമില്ല ഉം ചൊമയാണ് ഭയങ്കര അ ചൊമ എനിക്ക് എത്ര ദിവസവായോ ചൊ മ തൊടങ്ങിയട്ട് പനിയുണ്ടായിരുന്നു പനി കഴിഞ്ഞപ്പോ തൊടങ്ങിയ ചോമയാ
അതെ ആ ഇപ്പ അങ്ങനൊണ്ട് പനീന്റെ കൂടത്തിൽ ചൊമ മാറാത്ത ചൊമയുണ്ട്. ഉം ഓക്കേ അത് ഒരാളോട് ഫോൺ ചെയ്ത് സംസാരി ക്കുമ്പോ അങ്ങനൊക്കേണ്.
അതെന്നെ അതെയതെ.
ആഹ് ആഹ്
കുടിക്കില്ലാ നോർത്താൽ തണ്ത്തള്ളം കുടിച്ച് പോവും.
ആഹ് ആഹ് അതിനതന്നെ നമ്മുക്കീ പ തണ്ത്ത വെള്ളം കുടിച്ചാലൊരു ആശ്വാസംള്ളേ
അല്ലെങ്കി ദാഹം പോവാണ് ഉ തണ്ത്തവെള്ളം ഇച്ചിരിആണേലും കുടിക്കണം കുടിച്ചാലേള്ളൂ
അതാണ് ഞമ്മളെന്നെ നമ്മ എല്ലാ രോഗങ്ങളും ഞമ്മളെന്നെണ്ടാക്കി തീർക്ക്ണത്
അതെ യതെ യതെ വേറെ ചൂടുവെള്ളം കുടിച്ചാലൊക്കെ എന്തോരു പാടാ
ആഹ് അതെ ഉം
ഉം ചോറൂണ് കഴിഞ്ഞോ?
ഇല്ല നമ്മളത് പത്തുമണിയൊക്കാവും.
അങ്ങനെയായിരുന്നു ഞാനും ന്റെ പൊന്നെ വെയിറ്റെന്ന് വെച്ചാ വോള്ക്ർ സ് പോലെ ആയി പോയി അത് ഫാസ്റ്റ് ഫുഡ് മന്തി അതൊക്കെയിരുന്നു ഒന്നും നോക്കിയില്ല.
അതെ
ലാസ്റ്റ് ശരീര വേദനയും വന്ന് എല്ലാം വന്ന് ഇപ്പ അതോണ്ട് തന്നെ തന്നെയ മധുരവും പ്പോ മധുരൊക്കെ നിർത്തി ഭയങ്കര പാടാ ചായ കുടിക്കാനിപ്പ പാടാ മധുരല്ലാതെ വൃത്തില്ലാതെ കുടിക്കുന്നാ നമ്മള് ഭക്ഷണം നിയന്ത്രിക്ക് നമ്മുക്ക് ശരീരത്തിന് ക്ഷീണമാന്നേ
ആഹ് ആഹ്
ചോറൊക്കെ ആണേല് പ്പോ ഒരു തവി ഒന്നരത്തവി അ തിൽകൂട്തലൊന്നുല്ല.
ആഹ് ആഹ് ഭക്ഷണം ആണ് നമ്മളെ എല്ലാതും നമ്മളെ അസുഖപ്പോ
രാത്രീല് പരമാവധി നമ്മക്ക് ഈ എന്റെകൂട് അക്യപ്പൻഞ്ചർ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് അപ്പോ അയെന്നോട് പറ രാത്രി എട്ട് മണിക്ക് മുമ്പേ കഴിച്ചേക്കണം ഇല്ലേ കഴിക്കേണ്ടാന്ന്
ആഹ് ആഹ് അതാണ്.
പറ നീപ്പോ എട്ട് മണിക്കെന്നെ നമുക്ക് വയറ് എത്രയോ മണിക്കൂർ കാലിയാക്കിടണം
ആഹ് അതെ ഉം ക്ഷെ നമ്മള് കെടക്ക കെടക്കാൻ നേരം വൈകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് വൈറ്റ് കാള്ച്ച തൊടങ്ങും.
ആഹ് അത് തന്നെയല്ലെറ്റവും പാട്
അങ്ങനെല്ലട്ടോ നമുക്ക് ശീലായി കഴിഞ്ഞ്ക്കാണെങ്കില് പ്രശ്നല്ല വ ഫസ്റ്റിലൊരാഴ്ചേ ബുദ്ധിമു
പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഈയിടെ എഴേച്ചു വരമെന്ന് കൊർത്തത്ത് വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ ഇവിടെ ഒരു സാധനം ഇല്ല എല്ലാം തീർന്നുവാനും എന്ത് പാട് വന്നോ ഒന്നുമല്ല എല്ലാ ഹസ്ബൻറ് ആണേ കളിയാക്കും എണ്ണച്ച് വന്നെങ്കിലും വെല്ലി ആളോളിച്ച ആ കിടന്ന നാല് മണിക്ക് ചായ കുടിച്ചട്ട് കിടന്ന എണിച്ച് എണിച്ചിട്ട് പത്ര മണിയായി് കിടാൻറ്റും ചുന്നില്ല എണ്ണിക്കും ലൈറ്റടും ഓഫ് ആക്കും ഇത് തന്നെ അടുക്കളെ വന്ന ചായ വെച്ച് കുടിക്കണ്ടേ ചോറും എല്ലാം തീർന്നു ഒന്നും ഇല്ലാതാനും എന്ത് ചെയ്യും എങ്ങനെയെ ആയത്തെക്കുറിസിക്കെ ഓതി കെടന്നു കെടന്ന് ഉറങ്ങിപ്പോയി അല്ലാതെ ഇപ്പ എന്ത് ചെയ്യാൻ പറ്റ അല്ലെ പിന്നെ മതിയായി എത്രാണ്ർ ഇച്ചിരി എട്ട് മണിക്ക്മ്പോ എല്ലാം കഴിച്ചത് പാടാ ഇനിപ്പോ ശീല വായി വരണം
അതെ ഉം ശീല ശീലായ കൊഴപ്പല്ല ട്ടോ ഞാനും ഇതേമാതിരി കൊറച്ചൊരു ഇത് ചെയ്തീനി
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ മൊറൊ റമളാൻ ആയ ആ റമളാൻ എങ്ങനെ
റമളാനാകുമ്പോ എല്ലാരും മെലിയല്ലോ
ആഹ് അല്ല റമളാനായപ്പോ പിന്നെ ഞാൻ അത് നിർത്തി മധുരൊക്കെ എങ്ങനെ ജൂസക്കെ കുടിച്ചാതെ എങ്ങനെ നമുക്ക് ആദ്യായിട്ട് ഞാൻ റമളാൻ ആയ ചായ കുടു ചായ കുടിക്കാറില്ല വെള്ളം മാത്ര കുടിക്കാറ്
അതിനെനിക്കും ചായ വേണ്ട.
ആഹ് അപ്പൊ അത് കാര്യയിട്ട് ഈ വെള്ളം വല വെള്ളാണ് വേണ്ടത് നാരങ്ങ വെള്ളം ഉം അതില്ല ഞാല് ആഹ് അതന്നെ അതോട് അത് പിന്നെ പിന്നെ നമ്മൾ വൈകുന്നേരം പത്തിരി അങ്ങനെയൊക്കെന്നെല്ലെ ഇണ്ടാക്ക നമ്മൾ അരിഭക്ഷണം കൊറയ്ക്കറിഞ്ഞ് അങ്ങനെ കൊറച്ച് ഞാാനങ്ങനെ രണ്ടു മാസത്തോളം നിന്ന്നിക്ക് നല്ല കൊറവ്ണ്ടായിന് ഞ മെലിഞ്ഞീനി മെയിന് മധുരാണ് വെയ്റ്റ് ഞാൻ നല്ല നല്ല ഹൈറ്റ്ള്ള ആളാണ്
എനിക്ക് ഹൈറ്റുണ്ട് എത്ര അഞ്ചടി നാലുണ്ട്
ആഹ് എത്ര അടി എത്രാ എനിക്കറിയൂല നല്ല ഹൈറ്റ് ഇണ്ട് ഞാന് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ അതിനനുസരിച്ചുള്ള ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എല്ലാരും പറ വലിയ ബോറില്ല പക്ഷെ പ വയറാണ് വയറി ഇങ്ങട്ട് ചാട്ടാണ്
ആഹ് നമുക്ക് ഈ പൊക്ക ഇണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് ഇണ്ടെങ്കിൽ നമുക്ക് വെയിറ്റും കൂടും
ആഹ് അതാണ് വൈറ്റ് വെയിറ്റ്ണ്ടേൽ ഹൈറ്റ്കൂടും ഞാ ആഹ് അതെ
ഉം ഉ നാളെ പോവ്ണ്ടോ പിന്നെ നമ്മക്ക് അത്രയും വണ്ണം തോന്നുവല കേട്ടോ പോക്കെള്ളതത് കൊണ്ട് തോന്നുവല ഒത്തിരി വണ്ണമൊന്ന് എല്ലാരും പറയും എന്തിന കുറയ്കുന്നൊക്കെ പറയും
ആഹ് അതെ ഞാ ഇന്നോടും അതന്നെ എന്തിനാ കൊറക്കണെ ആഹ് ഇജ്ജ് കറക്റ്റ് ആണ് അന്റെ ഹൈറ്റിനൊത്ത ഇതാണ് ന്നൊക്കെ പറയും പക്ഷെ അമ്മക്കൊരു തകരാറും
ആഹ് നമ്മക്ക് ശരീരവേദനയൊക്കെ എനിക്ക് ആഹ് ഉം വയറല്ലേ നമുക്ക് ഏറ്റവും പാട്
ആഹാ അതെ വ നാവി ഇങ്ങിട്ട് നല്ലോ ചാടിട്ടേ
ആഹ് ആഹ് ആഹഹ് കൊള്ളോണ്ട് നമ്മുക്ക് വെയറ്റ് കൂടുന്നൊണ്ടാ പാട് ഉ
കക്കാൻ കൈ്യയാണെങ്കിൽ വലിയ കിട്ടലാണ് ഇപ്പോഴത്തെ കാലമൊക്കെ നമ്മളുടെ മക്കളൊക്കെ ഫുള്ള് ഒരു ഭക്ഷണം എന്താപ്പത്ത ഒരു മക്കളൊര അവസ്ഥ
അതെ അതെ അതെ അതെ ഇപ്പ വിളിക്കാവേ
ആഹ് ആയിക്കോട്ടെ